ആ
അതേ കേൾക്കാം.
നമുക്കിന്ന് യാത്രകളെ കുറിച്ചിട്ട് സംസാരിക്കാം അല്ലേ.
അതെ അതെ ഇന്ന് യാത്രയെക്കുറിച്ച് സംസാരിക്കും.
യാത്രകളൊക്കെ പുറത്ത്ങ്ങനെ ദൂരൊയിട്ട് പോകുന്ന ഇഷ്ടപ്പെടുന്നടോ അല്ല നാട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന കൂട്ടത്തില് പെട്ടതാണോ.
എവിടൊയാലും യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. ചെറിയ ദൂരത്തേക്കാണെങ്കിലും യാത്രകൾ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ.
ആഹ സോളോ റൈഡ് ആണോ അല്ല ഫ്രണ്ട്സിന്റെ കൂടെ ആയിട്ടാണോ കൂടുതലും സാധാരണയായിട്ട് പോവാറ്.
കൂടുതലും യാത്ര എന്ന് പറയുന്ന രീതിയിലൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, ചങ്ങാതിമാരുടെ കൂടെ ഫാമിലിയുടെ കൂടെയൊ ഒക്കായാണ് പോകറുള്ളത്, ഒറ്റക്കൊരു യാത്ര മടുപ്പാണ് അങ്ങനെ അധികം പോകാറില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോകുന്നത്
ആ പലരും പല കോലത്തിലാണ് ചിലര് ചില സ്കൂട്ടിയോ അല്ലെങ്കിൽ ബൈക്കൊക്കെ എടുത്തിട്ട് ലോങ്ങ് റൈഡ് സോളോ ട്രിപ്പ് താല്പര്യം പപ്പെടുന്നവരൊക്കെ വല്ലാതെ നമ്മൾ കൂട്ടത്തിൽ തന്നെ കുറെ കോവർക്കേഴ്സ് ആയിട്ടുള്ളവർക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ആയി ഈ കേരളത്തിന്റെ പുറത്തേക്ക് അങ്ങനെ പോയിരുന്നോ?
ഞാന് കേരളത്തിന് മുമ്പ് ഏ സുഹൃത്തുക്കളുടെ കൂടെ പോയിരുന്നു കേരളത്തിന്റെ പുറത്ത് സുഹൃത്തുക്കളുടെ കൂടെ പോയിരുന്നു ഏഹ് ഉത്തരാഖണ്ഡ് പിന്നെ ആന്ധാപ്രദേശ് അങ്ങനെ ദാൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിന്ന് അവസാന വർഷം ഇങ്ങനെ ഒരു യാത്ര അവർ പ്ലാൻ ചെയ്യാറുണ്ട് അങ്ങനെ അവിടെ പഠിക്കുന്ന സമയത്ത് നമ്മടെ ഡി നമ്മുടെ ഡിപ്പാർ്മെൻറിൻറെ കീഴിലിങ്ങനെ പോയതാണ് ട്രിപ്പ്
അങ്ങനെ ഞമ്മളൊക്കെന്ന് പറഞ്ഞാലും ഞമ്മളെ പഠനകാലത്തായിരുന്നു ഒന്ന് ഒന്ന് കേരളത്തിന്റെ പുറത്തേക്കൊക്കെ പോയിരുന്നത് അന്ന് കുറെേ ടീച്ചേഴ്സും കുറച്ച് ചങ്ങാതിമാരൊക്കെ കൂടിയിട്ട് അങ്ങനെ പോയതാണ് അങ്ങനെ കൂടെ ഒരാൾ നിയന്ത്രിക്കാനും ഗൈഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ കേരളത്തിന്റെ പുറത്തേക്കൊക്കെ പോവാൻ താല്പര്യപ്പെടാറുള്ളു അല്ലെങ്കിൽ ഒറ്റക്കൊക്കെ പോയി പെടുവോ എന്നുള്ളൊരു പേടി ഇപ്പളും നിലവിൽ ഉള്ളോണ്ടന്നെ നിലവിൽ ആരെങ്കിലും പോകുന്നുണ്ട് അല്ലെങ്കിലും വല്ല പാക്കേജ് ഒക്കെ കാണാണെങ്കിൽ കൂടെ പോവാന്നല്ലാതെ ഒറ്റക്ക് പോവാൻ നിലവിൽ ഇപ്പോഴും എനിക്കൊക്കെ പേടിയാണ് പിന്നെ മറ്റ്റൊന്ന് പറഞ്ഞാല് നിലവിൽ ഒറ്റക്കക് പോവാണെന്നുണ്ടെങ്കില് പേടിക്കാനൊന്നുല്ല, പക്ഷെ ഫാമിലിയും മറ്റൊക്കെ കൂട്ടി പോകുമ്പോ മേലോട്ടുള്ള ഉത്തരേന്ത്യൻ ഫുഡ് അതൊക്ക ഭയങ്കര പ്രശ്നണല്ലോ നിങ്ങൾക്ക്ങ്ങെന്തെങ്കിലും ഫുഡി ന്റെ ന്തെങ്കിലും പ്രശ്‍നം തോന്നിയിരുന്നോ
ഫുഡ് നമ്മൾ അധികം ഫ്രൂട്ട്സ് ആയിരുന്നു അതാ ഹൈദരാബാദിൽ അമ്മ എവിടെയായാലും അവിടെയുള്ളൊരു ഹൈദരാബാദി സ്പെഷ്യൽ ബിരിയാണിയാണ് അവിടെ കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ നോർത്തിലേക്കൊക്കെ പോവുമ്പോൾ അവിടുത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ ബിരിയാണി അത് കുറച്ചും കൂടി കേരളത്ത്ന്ന് മാറി കുറച്ചും കൂടി വലിയ രീതിയിലുള്ള ഒരു അരി അത് വെച്ചുണ്ടാക്കുന്ന ബിരിയാണിയാണ്. അവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ അത് കഴിക്കും മറ്റ് റ്റു ഒരു തവണയോ രണ്ട് തവണയോ പാറാട്ട് മറ്റ് ഏഹ് പൊട്ടോറ്റൊ കൊണ്ടുള്ള പൊറോട്ട കഴിച്ചതായിട്ട് ഓർക്കുന്നു, ഗോതമ്പു കൊണ്ടുള്ളത്.
അല്ല ഞാനിങ്ങനെ പറയുന്നു, ഞാൻ പറയുന്നത് എന്താന്ന് വെ ചാൽ ചിലപ്പോ ഞമ്മക്കൊക്കെ നമ്മൾ ഈ കേരളത്തിന്റെ ഒരു ചുറ്റുപാടി നിന്ന് പഠിച്ചിട്ട് നമ്മള് പുറത്തേക്കൊക്കെ പോകുമ്പോ നമ്മുടെ ഭക്ഷണ രീതി മാറുമ്പോൾ ഭയങ്കര പ്രശ്നമായിട്ട് നമുക്ക് തോന്നാറുണ്ട് ചില സമയത്തൊക്കെ അവിടുന്ന് ഭ അവര്ണ്ടാക്കുന്ന കാണുമ്പം തന്നെ ചിലപ്പോ ഒരു ഒരു അറപ്പ് തോന്നിയിട്ട് വേണ്ടാന്ന് വെക്കുകയും ഇങ്ങള് പറഞ്ഞ പോലെ വല്ല ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഒന്നും വേവിക്കാത്ത പൊരിക്കാത്ത അങ്ങനത്തൊക്കെ എടുത്ത് കഴിക്കേണ്ട ചില സാഹചര്യം വരാറുണ്ട് മുമ്പ് ഉദാഹണത്തിന് നമ്മളൊര് ക്യാ അജ്മീറൊക്കെ പോയിരുന്നു അജ്മീറൊക്കെ പോയിരുന്ന സമയത്ത് അവിടുന്ന് ഇങ്ങനെ റോഡ് സൈഡിന്നൊക്കെ ഫുഡ് ഇങ്ങന ഇണ്ടാക്കിട്ട് കൊടുക്കുന്ന ആണ്, ചെറിയ പൈസക്ക് കിട്ടിം ചെയ്യും പക്ഷെ അവിടെ ഇരുന്ന് കഴിക്കേണ്ടതും ഈവൻ കൈ കഴുകു ന്നത് വരെ ഓരോര് ഭയങ്കര മടു പ്പ് തോന്നുന്ന ഒരു തരത്തിലായിട്ട നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.
അതെ അതെ നമ്മെളെ കേരളത്തിന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇവരുടെ ജീവിതരീതിയൊക്കെ വളരെ അതായത് വളരെ അഡ്ജസ്റ്റഡാണ്. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ്മെന്റിലിങ്ങനെ പോവുന്നോണ്ട് തന്നെ ഇങ്ങനത്തോക്കെ നമ്മള്. ഫേസ് ചെയ്യേണ്ടി വരും ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ. അപ്പൊ അവർക്കതൊരു പ്രയാസായിരി ക്കൂല അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് പക്ഷെ കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് അതൊരു പ്രയാസായിരിക്കും.
അല്ലെങ്കി പിന്നെ അവിടെ പോയിട്ട് പഠിക്കേണ്ടി വരും അവിടുത്തെ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ട് അങ്ങനങ് പഠി കണ്ടി വരും എന്റെ കുറച്ച്. ഞാനും ടീച്ചറാണ് എന്റെ ശിഷ്യന്മാർ കുറച്ച് ആൾക്കാരൊക്കെ നേപ്പാളിലൊക്കെ പോയിരുന്നു അവരെ ഇങ്ങനെ. റീലും മറ്റൊക്കെ കണ്ടിട്ട് ഞാനവരോട് ചോയിക്കും എങ്ങനെ നിങ്ങൾ അവിടേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു. ഇപ്പൊ പൊരുത്തപ്പെട്ട് പോകുന്നത് എന്ത് ധൈര്യത്തില ചെറിയ ചെറിയ കുട്ടികളല്ലേ എങ്ങനെ ഇങ്ങള് ധൈര്യ ത്തിലവിടങ്ങനെ താമസി ത്തിക്കുന്നത് ബാക്കിയുളോരെ പേടിയാവുലേ എന്നൊക്കെ ചോദിച്ചപ്പോ അതെല്ലാം അങ്ങനെ അഡ് പോ ക്കന്നേണ്ന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഒരു മോട്ടിവേഷനാണ് തരാറ്.
ആഹ് അതെ അതെ നേപ്പാളില് പോയ സമയത്ത് ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ തവണ ഞമ്മളെ നിന്ന് തന്നെ. നേപ്പാളിൽ പോയ സമയത്ത് അവിടെ ഒരു ഭൂമി കുലുക്കം ഉണ്ടായിരുന്നു എന്നൊക്കെ. കുട്ടികളും എന്റെ ചങ്ങായിമാർ പോയിരുന്നു. അപ്പ അവിടെ ഭൂമി കുൽക്കുണ്ടായിരുന്നു നേപ്പാളിൽ ചെറിയ രീതിയിൽ ഭൂചലനം. നമ്മളൊക്കെ പേടിച്ചിരുന്നു നമ്മള് നമ്മളെ കുട്ടിയാക്ക് എന്തെങ്കിലും പ്രയാസാകുമോന്ന്?
അതെ അതെ അതെ അങ്ങനെയൊക്കെ കേൾക്കുമ്പോം തന്നെ പിന്നെ പോവാനുള്ള മൂടും പോവും എല്ലാം കൊണ്ട് ക്യാൻസൽ ഇപ്പ നിലവിൽ. കുറേ പാക്കേജ് പരിപാടികളൊക്കെ കാണാറുണ്ട് ട്ടോ നിലവൽ ഈ കേരളത്തിന്റെ പുറ പുറത്തേക്ക് ന്നല ഇന്ത്യന്റെ പുറത്തേക്ക് തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ചിലര് സിംഗപ്പൂര് ചിലര് അങ്ങനെ ചില കേൾക്കാത്ത പേരിള്ള ചില രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവിടുത്തെ. എന്താ പറയാ ചുറ്റുപാടും അന്തരീക്ഷൊക്കെ അവർ കാണിച്ച് തരുമ്പം ഭയങ്കര ഒരു രസായിട്ട് തോന്നലിണ്ട് അപ്പം വിചാരിക്കും. അവരെ കൂടെ ഒന്ന് പോയോക്കണം സ്വന്തമായിട്ട് എങ്ങനെയാലും. പ പോക്കുന്ന ചിലപ്പോ നമ്മള് ഓരോ കാര്യങ്ങള് യാത്രന്റെ മുമ്പ് റെഡിയാക്കണ്ടേ എല്ലാ എങ്ങനെ റെഡിയാക്കാ എന്നൊകെ പേടിച്ചിട്ട് ട്ട് അവരെ കൂടെ പോണ്ട എങ്ങനെലും നമുക്കൊന്ന് ഒറ്റക്കൊന്ന് പോയോ ക്കിയാള് ശരിയാവില്ലല്ലോ അവരെ കൂടെ പോയാല് എങ്ങനെ? ഒന്നൊന്ന് കണ്ട് വരാലോ ഇവിടെ തന്നെ ഒതുങ്ങിക്കൂടുന്നതിന് പകരം. അങ്ങനെ ഒന്ന് പോയാലോന്നൊക്കെ വിചാരിക്കാറിണ്ട്.
ഇപ്പ പാക്കേജുകള് ധാളമായിട്ട്ല്ലെ അതുപോലെ എനക്ക് തോന്നത് നല്ലൊരു കാര്യണ്ന് കാര്ണം പാക്കേജ് ഇല്ലാതെ പോയാല് ഞമ്മള് എവിടെല്ലോ കുടുങ്ങി ഞമ്മള് എടങ്ങേറായി ഞമ്മള് ഞമ്മളെ കയ്യി നിന്ന് പേക്കേജിനേക്കാൾ പൈസ നമ്മളെ കയ്യിൽ നിന്ന് പോവാൻ സാധ്യത ഇണ്ട്. പാക്കേജി പോയാൽ വളരെ സുന്ദരമായി ആ ചുരുങ്ങിയ പൈസക്കുള്ളില് ഞമ്മക്ക് പോകാ പറ്റും അവര്ക്ക് അപ്പോ അത് അവര്ക്കൊരു ബിസിനസു ആയി ഞമ്മക്ക് വളരെ കംഫോർട്ടു ആയി സുഖവു ആയി.
ആഹ് അത് പിന്നെ അമ്മള് ചെലെ വീഡിയോലും കാണലിണ്ട് അതായത് നമ്മളെ പാക്കേജ് പൊറത്തേക്ക് പോണ്ട അമ്മള് ഇന്ത്യയി തെന്നെ ങ്ങനെ പൊറത്ത് പോണ സമയത്ത് നമ്മളളിട്ന്ന് വെല പേശുന്നൊക്ക നമ്മള് കാണുന്നില്ലേ ടാക്സി കാരാണെങ്കിൽ അവരൊക്കെ ആദ്യം ഒരു വെല പറയും പക്ഷെ അമ്മള് പരിചയക്കാരാണെലെ അമ്മള് കൗത്കെളേഹ് സംഗതിക്കെ തിരിയുന്നൊക്കെ ക്കെ കണ്ടാലും അവരെ എന്താവും യഥാർത്ഥ പൈസ പറയുന്നെ അത് എങ്ങനായാലു അപ്പൊ പൊറത്തു പോയാലും അവിടെള്ളോര് എങ്ങനെങ്കിലും ആയിട്ട് ടൂറിസ്റ്റുകളല്ലേ വെരുന്നത് കരുതീട്ട് നമ്മളെടുത് ന്ന് എങ്ങനെങ്കിലും. പറ്റിക്കാൻ ഇള്ള വൈകൾ നോക്കും ഈ പാക്കേജ് ആരെ പിന്നെ അങ്ങനെള്ള പ്രശ് നങ്ങള് എന്നുള്ള നേരിടേണ്ടി വെരൂല്ലല്ലോ എങ്ങനെയ ആായാലും അവരന്നെ കംപ്ലീറ്റ് നോക്കിക്കോളും. അവരെന്നെ അവർക്കെ നല്ല പിടിപാടിണ്ടാവും.
ഉം.
അല്ലെ?
അതെ അതെ ടാക്സിക്കാരെ കൂടെ പോമ്പോ കഴിഞ്ഞ വർഷം അമ്മള് ഉത്തരാഖണ്ഡിൽ പോയ സമയത്ത് മസൂരി എന്ന് പറയുന്ന ഒരു സ്ഥലുണ്ടായിരുന്നു മസൂരി.. പ്പ അവിടുത്തേക്ക് പോയി ഒരു റേറ്റ് അവര് ഒരു പൈസ പർണു.?. തിരിച്ച് വന്നെന് ശേഷണ് അവര് പിന്നേം അതിനെ ക്കാള് ആറായിരം രൂപ കൂട്ടി പറഞ്ഞു. പ്പ എല്ലം കഴിഞ്ഞെന് ശേഷം ഞമ്മളെ നാട്ടുകാരെല്ലാം അങ്ങനെ കുറേ വായക്കുകളൊക്കെ ണ്ടായി പിന്നെ അതക്കാ കലാശിച്ചത് അത് റെയിൽവേന്റെ തൊട്ട് മുന്നിൽ നിന്നുള്ള പ്രശ്നം ആയതുകൊണ്ട് ന്നെ തൊട്ടു മുന്നിൽ റെയിൽവേ പോലീസ് സ്റ്റേഷൻ ണ്ട്. പിന്ന
പോലീസാര് എന്താ ചെയ്തെന്ന് ഹെൽപ്പ് ചെയ്ത് ന്നിര്ന്നോ?
ആ പോലീസുകാർ നമ്മള വിഷയത്തി എടപെട്ടു രണ്ട് ആളുകളിൽ നിന്നും പരാതി എഴുതി വാങ്ങി. എന്നിട്ട് ഒരു പകുതി പൈസ അവര് തമ്മിൽ എന്ത് യ്തു സാധാ അവരെ നാട്ടിൽ കൊട്ക്ക്ന്ന പൈസ കൊടുപ്പിച്ചു കൊറച്ചും കൂടി അമ്മിളി നിന്ന് കൊടുക്കേണ്ടി വന്നു ന്നാലും അവര് ആറായിരം പർണ ത്ര കൊടുക്കേണ്ടി വന്നില്ല രണ്ടായിരം രൂപ കൊടുത്ത് മക്ക് പിരിയാ കയിഞ്ഞു.
ആഹ് പിന്നെ മറ്റൊന്ന്ണ്ട് പ്പേ നമ്മ്ടെ കേരളത്തിനേക്കാളും കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇങ്ങള് പർണ പോലെ ഇങ്ങള് പോയ സ്ഥലത്തൊക്കെ ഇഷ് ഷ്ട്ടം പോലെ ണ്ടാവാര്ക്കും ല്ലെ സാചര്യണെങ്കിലും വൈബ് ആണെങ്കിലും എന്താണെങ്കിഒരു ഒര് ഏഹ് പ്രകൃതി ആണെങ്കിൽ പ്രകൃതി കലാകൗശല ആണെങ്കില് എങ്ങനെ
അത അതെ ഞമ്മളെ കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഇപ്പോൾ വയനാട് അതൊക്കെ മൈസൂർ ഊട്ടി ന്നൊക്കെ പറയ്ന്നത്. ശനിക്കൊന്ന് വയനാട് ആളുകൾ പോവാൻ പൊറത്തുന്ന്ള്ള സഞ്ചാരികൾ കൊറയാനുള്ള കാരണം വയനാട് അതിന്റെ ഭൂമിശാസ്ത്രപരമായി കൊറച്ച് അപകടം പിടിച്ചൊരു ഏര്യണ്.. ഷെ അതിനേക്കാൾ മനോഹരമായാണ് കേരളത്തിന് പൊറത്തുള്ള ഇത്ര മ ഇത്ര ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ അതിൻ്റെയൊക്കെ ഭൂമിശാസ്ത്രം ന്ന് ന്നറീന്നത് മുമ്പ് അപകടങ്ങൾ അങ്ങനെ പറ്റിയിട്ടില്ലാത്ത മൻപ് അപകടങ്ങളുടെ ചരിത്രങ്ങളൊക്കെ കുറവായിട്ടുള്ള സ്ഥലങ്ങ അതുകൊണ്ട് ആളുകൾ വയനാടൊക്കെ വരുമ്പോ കേരളത്തിലേക്ക് വയനാടിലേക്കൊക്കെ വരുമ്പോൾ ആളുകളന്ന് ചിന്തിക്കും പുറത്തുള്ള ആളുകൾ മുമ്പ് അപകടം വന്ന സ്ഥലമാണല്ലോ
ടൂറിസ്റ്റുകൾ വയനാട് എന്നുള്ളരു ഉദ്ദേശത്തിന് വരാറില്ലല്ലോ ഇവിടുന്ന് സധാരണായിട്ട് നമ്മള് കേട്ട് വരാറ് പുറത്തുള്ള ടൂറിസ്റ്ററ് കേരളത്ത്ക്ക് വരുന്നത് കാണാൻ വേണ്ടിട്ടാവല്ലോ ഒന്നി ഒൽ എന്തെങ്കിലും ഒരു കോഴിക്കോട് വരുന്നോ അല്ലെങ്കിൽ കൊച്ചി വരുന്നോ അവിടെയൊന്നും കാര്യമായിട്ട് കാണണന്നില്ല പക്ഷെ ഭക്ഷണം മറ്റും കണ്ടിട്ട് നമ്മുടെ ഇവിടുത്തെ ഒരു ഒരു വെറൈറ്റി കണ്ടിട്ട് വരുന്നവരായിരിക്കും ടൂറിസ്റ്റുകള് അല്ലാതെ ഒരിക്കലും വയനാടിന്റെ ഒരു ഭംഗി കാണണംന്ന് വിചാരിച്ചിട്ടൊന്ന് നമ്മൾ പുറ നടത്ത എങ്ങനെയാലും ആളുവരു പിന്നെ പ്രധാനമായിട്ട് അവിടെ എത്തിച്ചേരാനുള്ള സൗകര്യം തന്നെ നിലവിൽ നമ്മള ഇവിടെ കുറവാണ് ചുരം കയറി എത്തുമ്പോഴത്തേക്ക ഒരു ടൈംമാകും അല്ലെങ്കിൽ ട്രെയിൻ സൗകര്യം ഇല്ല ഫ്ലൈറ്റ് സൗകര്യം ഇല്ല ഇപ്പൊ ടൂറിസ്റ്റുകളൊന്നും പുറമേ നിന്ന് അങ്ങനെ വരല് കുറവായിരിക്കും
ഉം ഉം
ആഹ് ങ്ങള് വയനാട്ടിലായിരിക്കും കൂടുതലായിട്ട് പോയിട്ടുണ്ടാവുക അല്ലെ
വയനാടില് കൂടുതലായിട്ട് പോയിട്ടില്ല എന്നാലും ഒരു കൂട് പുറത്ത് പോയതിനേക്കാൾ കേരളത്തിന് പുറത്ത് പോയതിനേക്കാൾ കൂടുതൽ വയനാട് പോയിട്ടുണ്ട് കാരണം ഏറ്റവും പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റും ആഹ് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു സ്ഥലം വയനാടാണ് ചെപ്പോഴും വരാൻ ഒരു അപകട ഭീഷണിയാണ് വയനാടും ആ അതെ അതെ
അതായിരിക്കും നിങ്ങൾ ഭൂമിശാസ്ത്ര കാര്യങ്ങളും മറ്റൊക്കെ നിങ്ങൾ പറയാന ഇങ്ങനെ ഒരു ഞാൻ വിചരിച്ചു നിങ്ങളങ്ങനെ ഒരു ആ ഒരു മേഖലയൊക്കെ എന്തോളും ഇങ്ങനെ എത്രമാത്രം പറയന്ന് ഒരു പക്ഷെ നിങ്ങൾ കൂടുതൽ പോയത് കൊണ്ടും അവിടുത്തെ ചുറ്റുപാടുകളൊക്കെ നന്നായിട്ട്
അതെ അതെ അത വയനാടിൽ പോകുന്ന ഈ തണുപ്പുള്ള സമയങ്ങളിൽ ഓക്കെ പക്ഷെ ഈ മയസമയങ്ങളിൽ പോയാല് വളരെ അതായത് അധികാലങ്ങളും റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തൊരു സമയമാണ് മയ സമയത്ത് വയനാട് പോകുക എന്നുള്ളത്
കാരണം അവിടെരു അപകട സാധ്യത ഉണ്ട്
ഒന്നാമത് അവിടെ എത്തിച്ചേരുന്നിടുത്ത് തന്നെ അപകട സാധ്യതകൾ നമ്മൾ കാണാറുണ്ട് ചില വീടിയൊക്കെ കണ്ടിരുന്നു കൊന്ന് കയറുന്ന സമയത്ത് കല്ലും മറ്റൊക്കെ വീണിട്ടൊക്കെ
ഉ അതൊന്നാമത് നമ്മള് ഈ വനങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയല്ലേ ചുരായാലും കുറെ കാടുകൾ ഇങ്ങനെ കാട്ണ്ട നമ്മള് ഇപ്പോ ഏതെങ്കിലും ഒരു ഒരു മരം പൊട്ടി വീണാൽ ശക്തിയായ കാറ്റത്ത് മരം പൊട്ടി അധികം മരം പൊട്ടി വീഴുന്ന റോഡുകളാണ് മഴ പെയ്താൽ മരം പൊട്ടി വീകുന്ന റോഡുകളാണ് വയനാടുള്ളത് അപ്പൊ അബദ്ധവശാല നമ്മള് മഴയ സമയത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള റോഡിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾണ്ടാൻ സാധ്യതയുണ്ട്
ആ് യാത്രാ ബുദ്ധിമുട്ടുകൾ തന്നെ കാര്യമായിട്ട് അവിടെ സംഭവിക്കാനും സാധ്യതയുണ്ട് ഒരു ഒരു തണുത്തന്തരീക്ഷ അത്രമാത്രല്ലേ വയനാട്ടില് കാര്യമായിട്ട് നമുക്ക് പറയാനുണ്ടാവുള്ളു
അതെ അതെ പിന്നെ അവിടെ കുറച്ച്
നമ്മളെ സമയായിട്ടുണ്ടെന്ന് തോന്നുന്നു
ഓക്കെ ഓക്കെ
ഏ
ഓക്കെ ഓക്കെ ശരി